ഹലോ-
ആഹ് എന്താ പരിപാടി- ഹലോ കേൾക്കുന്നില്ലേ? കേൾക്ക്ണില്ലേ? ഹലോ ഹലോ- ഹലോ
ഹലോ-
ആഹ് കേക്കണ് ണ്ട് അങ്ങട് കേക്കണില്ലേ?
കേൾക്കുന്നില്ലേ?
അയ്ന് ഒര് ഉം
അതാ-
അതാണ് ഈ റേഞ്ച് പോണത് ആഹ് ആഹ് കേൾക്കണില്ലേ-
അവടെ റേഞ്ച്
ഇവടെ പ്രശ്നൊന്നുയില്ല ആഹ് - ചായ ആഹ് ആഹ് - എന്തേ കുട്ടി തെരക്കൂട്ണ് ണ്ടോ?
കുട്ടി- തെരക്ക് കൂടിക്കോട്ടെ എനിക്കങ്ങനെ കണ്ടമാനം വാങ്ങിക്കുട്ടാൻ പൈസ ഇല്ല - ശരിയായാലേ-
ആഹ് കരച്ചില് അത് ശരിയാ- ആഹ് -
ഇത് നിങ്ങടെ മോളാ കേള്-
അതിനാണ് കരിയണതില്ലേ ഉം- എന്ത് ചായക്കെന്താ കടി-
പോള് ബെഡില്- ചായക്കേ കുക്കി വിസ്കറ്റും ഉണ്ടാര് കണ്ടാ ചേച്ചി -
ആഹ് -
ആഹ് -
എന്തെങ്കിലും ഉണ്ടാക്കിയാ മതി-
ഉണ്ടാക്കാന് ഗ്യാസ് ഒരുപാടാവ്വല്ലോ? പിന്നെ അവിടെ പച്ചായൊക്കെ ഇരിക്കണ്ട്- അതുകൊണ്ട് വർത്തയൊക്കെ ഒണ്ടാക്കി- തിരുവന്നാവോ-
എങ്ങനെ-
വർത്തായിട്ടേ- സ്നാക്സെ-
വർക്യേ-
വർത്തായിട്ട്ലെ വെർതേ- മനസ്സിലായിട്ടില്ലല്ലേ അത്ണ്ടാക്കി തരും - അത നമ്മളെ മറ്റേ മഞ്ഞ- മഞ്ഞ മഞ്ഞറൗണ്ട് പച്ചക്കായ കൊണ്ട് പൊരിക്കടി ഇണ്ടാക്കൂലേ ഈ ബേ ക്കറിലൊക്കെ- ചിക്സ് അതാണ് വർത്തയക്കാ എന്ന് പറഞ്ഞ ഞങ്ങള ഇവിടെ വർത്തയക്ക എന്നാ പറയാ നിങ്ങളവിടെ എന്താ പറയാ-
പ്പ്സ്
ചിപ്സ് ചിപ്സ് ആണോ
ആഹ്
ഉം ഇവിടെ എന്റെ വെല്യമ്മ ഒക്കെ ഉള്ള കാലത്ത് വർത്ത
ങേ വർത്ത അയേക്ക വട്ടത്തില്ലാന്നുർക്കീയിട്ട് പോരിക്ക എന്താ എണ്ണയില ഇട്ടിട്ട് ഇതാക്കണീനാ ഏഹ് ഹലോ ഹലോ കേൾക്ക്ണില്ലേ? ഹലോ ഹലോ ഹലോ ഹലോ